ആഹ് ആഹ് ഉം എന്താ അതങ്ങനെ കടക്കാ
കെടക്കാ?
ആഹ് ആഹ്
നോമ്പ്ണ്ടാ?
ആ ണ്ടയ്.
ഉം അതനെ ഇൻക്ക് നോമ്പ്ണ്ട്. ഉം.
ഏ
നോമ്പുണ്ട്
ആ
ഒന്ന് മുതല് ഇടുത്തിരുന്നാ?
ഇല്ല ഇന്നലിം ഇന്നും
ഞാൻ ഞാൻ ഒന്ന് മുതൽ എടുത്തിര്ന്ന്. ഉം കുട്ടികളൊക്കെ ഇണ്ടാ എത്ര ആള്?
അതാണ്.
നാലാള് ണ്ട് ലേ. പെൺകുട്ട്യാളോ ആൺ കുട്ട്യാളോ
ഒരു പെണ്ണും മൂന്നാണും.
ലെ. സ്കൂൾ ഇന്ന് സ്കൂളില്ലല്ലോ ലേ. എല്ലാരും ഉണ്ടാവോലോ ന്ന്. മദ്രസില് പോണ്ടാ
ആ ണ്ട്
ഉം
ഉം
എന്താടെ ഉമ്മിംഉപ്പിം ഒക്കെല്ലെ
ഉം
അത് ഒറ്റക്കായി എനിക്ക് രണ്ട് കുട്ടികളുള്ളു
എ
ഉം ഒരാണ് ഒരു പെണ്ണും
ഏ എന്താണ് ഏ
ഏ അതൊക്കെ സ്കൂൾ പോണ് ഇന്ന് പിന്നെ ലീവല്ലേ
ആ ആഹ് എത്രേലാ?
ഉം ഒരാൾ ഒമ്പതിലും ഒരാൾ
ഏഹ്
ഉം കുട്ടിയൊളൊക്കെ വല്യുട്ട്യാളാ
അല്ല ഒരാൾ ഒമ്പില്
ആഹ്
പിന്നൊന്ന് നാൽ ല്
ആഹ്
പിന്നോ ഒന്നിന് നാല് വയസ്സ് ഒന്നിന് ഒന്നര വയസ്സ്
അന്നേ
ഉം
പിന്നെ ചെറി ചെറേ കുട്ടികള് അയിന്റെ തായെ
ആഹ് ആഹ്
ഉം ഒറ്റക്കാ വീട്ട്‌ല്?
അല്ലാ ഉമ്മി പ്പിക്കണ്ട്
എന്നെ എല്ലാരും കൂടി ആകൂല്ലെ?
അല്ല ഒനെന്നെ ഒള്ളൂ ഒരു മകനൊള്ളൂ പിന്നെ നാല് പെങ്ങമാരാണ് ഓലൊക്കെ കെട്ടിച്ച് അങ്ങനേണ് ഉം അപ്പൊ പിന്നെ മ്മെ പ്പെ അടുത്തന്നാണ്
ആഹ് ഇന്ന് പ്പൊ അത്താഴ്‌തി നോമ്പിന് ഞ്ഞി നോമ്പൊർക്കുമ്പോ നാരങ്ങള്ളൊക്കല്ലെ കഴിക്കാ?
ആഹ് ആഹ് അഹ് ണ്ട് പിന്നെ കൊക്കവടക്ക് അറിഞ്ഞെച്ച്ക്ക്ണ് ഉം കൊക്കവടക്ക് മാവൂട്ടിയെച്ച്ക്ക് ണ് ഉം ഇന്ന് ചോറ് എന്തേലും ഇണ്ടാക്കാര്തി ഇന്നലെ പത്തിരേയ്നിം
ആഹ് ഞ ഞങ്ങളും തന്നെ ന്നലെ പത്തിരി എ ചിക്കം കറിയേരുന്ന് ഇന്ന് ചെലപ്പം ദോശ ചൂടണംന്നർണ് ണ്ട് ചെലര് ചോറ്ന്നും
ഉം ഊം പേരെലാരൊക്കെണ്ട് വേറെ?
വേരെൽ ഇമ്മീം ഇപ്പിയിം ഒക്കെണ്ട് ആങ്ങളണ്ട് പിന്നെ അവരെ രണ്ട് മക്കള്ണ്ട് ഇതൊക്കെണ്ട് ഉം ഏഹ്
വിര്ന്ന് പോയതാ
അല്ല നാൻ ന്റെ വീട്ടിലായിറ്റ് ഞാൻ കൊറേ അയ്ക്ക്ണ് പെര ഇണ്ടാക്ക് ണ്ട് ആണ്ട് പോവും
ആഹ് അങ്ങനെലെ
ഉം ആടെ വല്യ സുഖയില്യതാ പെണ്ണ് പോന്നാണ്
ഏഹ്
ആഹ്
ഉം യ അങ്ങോണ്ട് അല്ല യാ ആഹ് യാ പ്പ ഈ ലീവിന് വന്ന ഞ മിഞ്ഞാന്ന് വന്നാണ്
ആഹ് നിക്കാൻ വന്ന ആല വിടെ ദാ എന്റെ പാപ്പിള വടത്തന്നാ
ആഹ് ആഹ് ഉം
വ്ടെ ജോലി ആവുലേ
ആഹ് നാടുവിലാണ്
കടേലാവൂലെ?
ഉം
ത്താണ്
ആഹ് . ആ ഒര് പൊ പതിനഞ്ച് മിനിറ്റ്
ന്നെ അധികം ദൂരല്ല ല്ലേ
ഏ ല്ല
ആ
തൊക്കെ അങ്ങനൊക്കെ വന്നാണ്
ആ പഞ്ചായത്ത്ന്ന്ള്ള വീടാ ജ് ന്തെ പറഞ്ഞേ പഞ്ചായത്ത്ത്തെ വീടാ
അതല്ല പഞ്ചായത്ത് രണ്ടും ഒന്നാണ്ന്ന്
ആ അത് ശെരി അവിട്തോം ഇവ്ട്തോം ഒന്ന് രണ്ടാവൂലെ ആ ശെരി ആ
അത്ര ദൂരൊള്ളൂ പറയാ
ഉള്ളോട്ട്ക്കാ വീട്
ആ ആ
പിന്നെ അടുത്തൊക്കെ ഇവ്ടെ വീട്ടുകാരുണ്ടാവൂലേ
ആ ആ ഏ ഇവിടെ അവിടൊക്കെ ഞങ്ങളിങ്ങനെ എളാപ്പഅങ്ങനെ ഒക്കെ ഒരോട്ത്താണ്
ആ വട്ടത്തില് ഇങ്ങനെ ഇണ്ടാവൂല്ലേ
ആ
ഉം ന്നെ കല്യാണം കയിച്ചോട്ത്തും അങ്ങനെത്തെന്നേണ് മൂത്താപ്പാരൊക്കെ അടുത്ത്ടുത്ത് ങ്ങനെ ങ്ങനെ കോളനിയായി റ്റ് ങ്ങനെ നമ്മളെ കുടുംബങ്ങള് മാത്രം പിന്നെ കൊറേ ആണ്ട് പോണം ഉം കാണോരൊക്കെ
ഉം അതാനല്ല പിന്നെ അയൽവാസികളും ണ്ട്
ആ ആ കൊറച്ചയൽ വാസികളുണ്ട് ണ്ടാവൂലെ അട്ത്ത് ഞങ്ക്ക്ക് റോഡിന്റെ അപ്പൊളീ കടക്കണം അയൽവാസി ഉം
മം മം ഉം
പ്പൊ നമ്മക്ക് കൊർച്ച് കഴിഞ്ഞഞ്പ്പോ തൊടങ്ങണ്ടേ അ
മംഅ ആ ആ ആണെ
ആ
ഉം
ഹും നോമ്പായാല പ്രശ് റ്റൊന്നുല്ല കുറച്ചാലം കഴിഞ്ഞ മണ്ടണ്ടി വെരും കുട്ട്യാള്ണ്ടെങ്കി അതിനെ കാട്ടിയാണ്
ആ
അവർക്ക് ഭക്ഷണം ട്ത്തൊട്ക്കലും ഇതൊക്കെക്കൂടിയായിറ്റ് ല്ലേ ഞമ്മള് നിസ്കാരൊക്കെ കഴിഞ് വെരുമ്പോ ത്തിന് ഞമ്മക്ക് ടൈംമാവും ഒറങ്ങാനും പറ്റൂല ഒന്നിനും പറ്റൂല ല്ലേ
ആ ഭക്ഷണൊക്കെ ഇങ്ങള ഇണ്ടാക്കല് അതോ ഇമ്മേ
അല്ലല്ലാ ഇന്റെ ഇക്കാക്കാന്റെ പെണ്ണുങ്ങൾണ്ട് പിന്നെ ഉം അവരും ഞാനും ഒക്കെ കൂടി ഇണ്ടാക്കും രണ്ടാളും കൂടി ഇണ്ടാക്കും ഉം രണ്ടാളും കൂടെ ഫ്രണ്ട്സായിട്ട് നല്ല വർത്താനൊക്കെ പറഞ് അങ്ങനെ ഇര്ന്ന്ണ്ടാക്കും ഉം
ആ
അവർക്ക് രണ്ട് കുട്ട്യാളാണ് രണ്ട് ആൺകുട്ട്യാളാണ്
ആഹ്
അഹ്
ഇതൊരാ ആ ഒരുക്കാക്കന്നെ ഉള്ളു ആഹ് ഒരു ക ഒരു മോന് മോനേന്നെ ഉള്ളു ന്റെ മ്മാക്കേ ബാക്കി താഴെ രണ്ട് മൂന്ന് പെൺകുട്ടിളാ
ആഹ്
ഉം എല്ലാർക്കും രണ്ടീച്ച കുട്ടികളായി കാക്കക്ക് മാത്രം രണ്ടാകുട്ടി- ട്ടിള് എനിക്കൊരാണ്- പെണു എന്റെ അനിയത്തിക്ക് ഒരു ആൺകുട്ടി മറ്റേ അനിയത്തിക്ക് ഒരാൺ ഒരാണു ഒരു പെണ്-
ആഹ്
അങ്ങനെ ഉം
ഉം ശ
ആഹ
ഉം മഴ ഇണ്ടായില്ല
ഏയ്‌ല്ല വെയിലാണ് മയേണ്ടാരുന്നു ഇപ്പ കൊറച് നിന്നതാണ് ഒന്നിങ്ങനെ കൊറഞ്ഞ് ചാറി മ് ന്നല്ല അതൊന്നുല്ല ഇന്ന് കാറ്റും മയൊക്കെണ്ടാവുന്ന് പറഞ്ഞ ഇസല്ലാ ഒന്നുല്ല ഉം അസ്റാങ്ക് കൊട്ത്ത് ഉം ആ
ഉം
ഇന്നിപ്പോ ഇന്നത്തോടി നീ ആ പത്ത് കയൂലേ
ഉം
ആഹ ഇന്ന്പ്പ എല്ലാർക്കും ഉസ്താദ്മാർക്കൊക്കെന്നുള്ളതിസം നോൽബള്ള തീസം തല്ല മക്ക് ചെലവുണ്ടോ മത്റസ്-
ആഹ് ഉം ഉം ഞങ്ങക്ക് ആ അല്ല വർഷ വർഷത്തിലൊരു പ്രാവശ്യള്ളു
ക്കാ ആഴ്ചിൽ ആഴ്‌ചില് ഉണ്ടായിരുന്നേ ഇപ്പൊ കൊറച്ചായിട്ട് പിന്നെ നിന്നക്ണ- ഇപ്പൊ പുതിയ സ്താന്നപ്പളേ ആക്ക നിന്ന്ക അടുത്ത് പള്ളിണ്ട് തൊട്ടടുത്ത് മദ്രസും പള്ളിയൊക്കെ ഉണ്ട് ഉം
ഉഹ
ഉം ങ്ങക്ക് അങ്ങനെ ഇണ്ടാ അടുത്ത്
ആ ആ
മറയിന്ന പള്ളിയല്ല സാദാ പള്ളി ജുമായക്കണ്ടാവും ഉം രണ്ട് ഉണ്ട്ല്ലേ മറയിന്ന പള്ളി കൊറച്ചങ്ങ- ആ ഞക്ക് മറയിണ പള്ളി കൊറച്ച അങ്ങട്ട് പോണം
ഉ ആ ഇതൊന്നങ്ങനെ ന്നാലും അധികല്ല കൊറച്ച് പോയാമതി ഉം
കൊച്ചാങ്ങക്ക് പോണം ആണ്ട് കടക്കണം ആ എന്താച്ചാല് ഒരുപാട് പള്ളിയുണ്ട്പ്പ ഇവിടെ അടുത്തൊക്കെ ഇതൊന്ന് മാത്രൊള്ളൂ മറയിന വള്ളി ആഹ് തന്നാ ഞങ്ങ്ക്കു ഓട്ടോ വാണ്ടിരും
ആഹ് ഇതങ്ങനൊന്നുല്ല
അങ്ങനില്ലേലാ പിന്നാ മറ്റേ പള്ളി കുട്ട്യൾക്ക് പയ നിസ്കരിക്കാനൊക്കെ പോവാവിടെ അടുത്ത് വള്ളി ഇണ്ട്ട്ടാ അപിന്നെ സുഖാണ് പിന്ന നാ- നായ് ക്കളെ കൊണ്ട് വല്ലാതെ പൊറത്ത് രാത്രി വിടാൻ വെജാ പകലൊക്കെ ആമ്പോ കൊറച്ച കുഴപ്പല്ല രാത്രിയായ നായ്ക്കള് വരും നല്ലണ്ട് അയിക്കൂടെ ഈ പന്നി ഒക്കെണ്ട്.
ആഹ്
ഉം
ഉം എല്ലാട്ത്തുണ്ട് നായിക്കളും ഉം രാത്രിയൊക്കെ ആയാൽ സിറ്റോട്ടിക്കൊക്കെ വരും.
നായ്ക്കളിലേ അതാണേ ഇറ്റളപ്പം പായു. പിന്നെ കുട്ടികള് ഫുട്ബോള് കളിക്കാൻ പോമ്പുളും ഒക്കാ ഫുട്ബോള് കളിക്കാ അങ്ങട് കാണാൻ വേണ്ടി പോവൂലേ? ഗ്രൗണ്ട്ക്ക് കാണാൻ പൂവല്ല അപ്പാതിന്റെ ഇത് തൊടങ്ങിക്കിണില്ലേ? അപ്പളൊക്കെതന്നെ ഒപ്പം കൂട്ടത്തില് വന്നിട്ടേ വേറാരോ കുടന്നാക്കി തന്നേ. അടെ അടുത്ത്ള്ള ആൾക്കാര് വൈക്കമ്മര് പോയിട്ടേ. ആ എന്നാല് ഈ പുള്ളേര് പറഞ്ഞ കേക്കൂല പോവുന്നാല് മൂന്ന്‌ മണിക്കു ക്കെ നീച്ചിങ്ങാണ്ട്.
പിന്നെപ്പ നമ്മളെ ഫോണ് അമക്ക് കിട്ടൂലല്ലോ കുട്ടിളെ അടുത്തല്ലേ ഏതുനേരം. ആണ് മക്കളെടുക്കുവോ ഫോണ്?
ഇല്ലാ ഞാന് ഇത് ലോക്ക് ഇട്ട്ക്കാണ് അപ്പൊല്ക്ക് തൊറക്കാൻ കിട്ടൂല. തൊറന്നാ പിന്നെ ഓലെറക്കിങ്ങനെ ചോയി അപ്പങ്ങനെ എപ്ലലൊക്കെ തൊറന്നൊടുക്കുന്നല്ലാതെ അയെന്റെയൊള്ളൂ കിട്ടാത്ത ഉമ്മമ്മാന്റെ ഉപ്പുപ്പാന്റെക്കെ കിട്ട് ട്ടും ഓലെ ലോക്കൊക്കെ ഓൽക്കറിയാം.
ആ
ഓലെ അതിന്നൊക്കെ ചെൽപ്പോ ഓലെ കൊളർക്കാതെ തൊറക്കും. ഉമ്പലെയായത് ഓക്കി നടക്കല്ലേ അപ്പൊൽക്ക്‌ വേഗാറി ആ ഇതിന്റെ തൊർക്കാൻ പറ്റൂല. ക്കിതുവരെയായിട്ട് അറിയില്ല പഷേ ഉമ്മമാന്റെ ഉപ്പാപ്പന്റെ ഓല് വെല്ലേ ലോ അജാരെ നടന്ന്‌ങ്ങണ്ട് കണ്ടുടിച്ചു അപ്പങ്ങനെ അത് വേഗം കിട്ടും അപ്പയിമങ്ങനെ കളിക്കുന്നല്ലാതെ എന്റെ വല്ലാതെ കിട്ടലില്ല. പിന്നെപ്പിനി വായിച്ചാലും പട് ത്തൊ ഒക്കെ എഴ്ത്തന്നെല്ലേ എഴുതാനും ഒക്കെ പോണതല്ലേ.
ഏ അപ്പ ഫോണല്ലേ അതുകൊണ്ട്നി കുട്ടികളിങ്ങനെ കളി
ഉം അപ്പ അങ്ങനെ കൊറച്ചേരം രം എടുക്കുമ്പങ്ങനെ കളിച്ചുന്നല്ലാതെ അല്ലഅല്ല. ഉം ഉം എന്നയ് ആയിക്കോട്ടല്ലേ ഉം ഉം